ഹലോ കേക്കണില്ലേ? ഉം എന്തൊക്കെയ? സുഖല്ലോ
ആ സുഖാണ് ഇങ്ങനെ പോണ് മഴ ഇ- ഇല്ല അപ്പ ഇല്ല
ഉം ഇന്ന് മഴ അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ അല്ലെ
മ് മ്
ഉം ഇന്ന് രാവിലെൊക്കെ ഇവിടെ ഇണ്ടായിന്ന പിന്നപ്പോ വൈകുന്നേരത്ത് ഒന്നു ഇ
വ്യത്യാസം ഉണ്ടായി
ഉ ഭക്ഷണം കഴിച്ചോ
ആഹ പ്രശ്നൊക്കെ ഇല്ല ചിലപ്പോ നേരത്തെ കഴിക്കും ചെലപ്പോ വൈകിട്ട് കഴിക്കും
പിനെഎന്താ കറി ഓകെ ഇകന്ത
കറി പിന്നക്കെ പച്ചക്കറിന്റെ ഇല്ലല്ല ട്രോളിംഗ് നിരോധനം ആയി ലെ മിൻ മിൻ കാര്വന്നിടല്ല ആപ്പൊ പിന്നെ ഇന്ന്
ആഹ പച്ചക്കറി മീ- അണോ അതൊക്കെലെ മ് പിന്നെ പിന്നെ എന്താ ഇങ്ങനെണ്ടാ യിരുന്നുപെരുന്നാളൊക്കെ അങ്ങ
ശരി പൈരുന്നാൾ ഓക്കെ ആ
എ
വീട്ടിലെല്ലാരും ഉണ്ടായി മ
ആഹ വീട്ടില്എല്ലാരും ഉള്ള കാരണം ലോ ആ
ആഹ മക്കളും മരുകളും എല്ലാരും കൂടിയപ്പോ ഉഷാറായിട്ട് കഴിഞ്ഞു
ടൂർ ഓക്കെ പോയിന്നോ
എവിടേയും പോയിലില്ല
ആ ഡ്രസ്സ്ഉ ഒക്കെ കൂട ആയ കാരണംല്ലേ രണ്ടും ഒപ്പംആയിരുന്നല്ലേ ഉം ബീഫൊക്കെ കഴിഞ്ഞോ പെരുന്നാൾക്കത്തെ
അഹ അതൊക്കെ കുറച്ചിസള്ളൂ
ഉം അയ്മ്മ കൂടുതലൊന്നും കിട്ടൂലല്ലോ ഉം ആള്ണ്ടെങ്കി പിന്നെ വെച്ചാലും
ആഹ്
മ്മ് പിന്നെ കൃഷിയൊക്കെ ചെയ്യോ പച്ചക്കറിയൊക്കെ കൃഷി ഉണ്ടാക്ക്ണ്ടോ
ആ ഉണ്ടാക്കുന്നു ചെറുതായിട്ട്
ഉം
ക്ക് വേണ്ടീട്ട്ള്ളെ
ഞമ്മക്കാവ ശ്യള്ള സാധനങ്ങള് ലേ ഉ അങ്ങനൊള്ളെ മറ്റ് കുമ്പളങ്ങ അതൊക്കെണ്ടാക്കോ
ആ
മുളകും തക്കാളിയൊക്കെ നമുക്ക് വീട്ട്ക്ക് ആവശ്യള്ള സാധനങ്ങള് മ്മ് അങ്ങനൊക്കെ ചെയ്യുലേ ആഹ് പിന്നെ കുട്ടികളൊക്കെ എന്തെയ്ണ്
കുട്ട്യള് ഒരാള് പ്ലസ് ടു കഴിഞ്ഞ് ഒരാള് പത്താം ക്ലാസ്സില് ഇപ്പ പഠിക്ക്ണ്
ആഹ്
പിന്നൊരാള് മൂന്നാം ക്ലാസില്
മൂന്ന ണ്ണൊ
മൂന്നുട്ട്യോളാണ്ല്ലേ ടാ കൂള എട്തന്നെയാണ് നടന്ന് പോവാൻ മാത്രം
മദർസേ
മദ്രസ് നട്ന്ന് പോവാൻ ദൂ ഇതന്നെ ഒള്ളൂ
കെരുത്താണ്ല്ലേ അതുകൊണ്ട് പിന്നെ പേടില്ല്യ ഉം പോയി വരാം ഉമ്മ് ഞങ്ങക്ക് കുട്ടിയേള് സ്കൂള്ക്ക് കൊറച്ച് പോണം മദ്രസ്സ് ഒക്കെ പിന്നെ എട്ത്താണ് നടന്ന് പോകാൻളെ എന്നനാണ്
ഉ ഉ
നിങ്ങൾട്ട് വണ്ടിക്ക് പോകണം അഞ്ചറ അഞ്ചക്കാലക്കെ ഒരുരുത്തര തമുക്ക് നാലര കൈും അഞ്ചര കൈും ഒക്കെ അടെ ണ്ടോ ക്ക പോണ്ട ഫണ്ണ്ടിയ ഉ
നമ്മക്ക് പിന്നെ നാലട്ടല് ന പത്ത് വാഴയക്കാലാവകുമ്പോതല എല്ലാവാരും
വീട്ടിലെത്തും ഉ വ ചെയ്യുന്ന സ്ഥലമാണ് മഴക്ക പെയ്താ പാടം കുളൊക്ക ഉണ്ടാവ
ചോ അ ഇന്റെ വടിന്റെ അവിടെ വെള്ളം കേറും
കേരുവാ
ഉം ഇല്ല ഇല്ല
ഞങ്ങക്ക്ി ഇവിടെ പുഴൊക്കെ അടുത്തണ്ട് അപ്പൊ ഞങ്ങക്ക് പിന്നെ വെള്ളമൊക്കെ വെച്ചിണ്ട്
പേടിയ വല്ല
ആഹ ഞങ്ങള വീട്ടക്ക് ഇതുവരെ കേറിയിട്ടില്ല ഞങ്ങള പായത്തിലുള്ള ഉയര് ഞങ്ങള്ൾറച്ച ഉയരം ടെങ്ങട്ടായ ങ്ങളിലൊക്ക വന്നരം
ആഹ
ഉ
പിന്നെ കല്യാണം കഴിച്ചണ്ട വീട്ടിലൊക്കെ ഏകദേറ്റം അരക്കേറ്റൊക്കെ ആും
ആഹ് നിങ്ങ അപ്പൊ കല്യാണി കഴച്ച വീട്ടില്ലല്ലോ ഇപ്പൊ
അല്ലല്ലത
ആഹ
ഓ
ഉം
അവിടക്കുള്ള വീടായിട്ടില്ലറെ
ആഹ അപ്പൊ വീട്ടിലാവൂലേ ആ ഞങ്ങൾക്ക്ും ഇവിടെ അങ്ങെ തന്നെ വെള്ളമൊക്കെ പേരോന പല പുഴക്കടി ത്ണ്ട് വള്ള ത്തിനൊന്നും ബുദ്ധിമുട്ടില്ല നിങ് ക്ക് വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടുണ്ടോ നിങ്ങള വീട്ടില് അതലെ ൻ ഹതവയ്യ
ഹിം
ള്ള ബുദ്ധിമുട്ടോ അങ്ങനൊന്നുല്ല
ഉം
ള്ളക്കള തരങ്ങളാണ് ഇമ്
ഓ പൊഴേമ് ഇതൊക്കെ ഇള്ളവരെ ആവുമ്പോ പിന്നേ വള്ളണ്ടാവല്ലോ
പിന്നെ കോഴി എഹ് കോ കോയിക്കളൊക്കണ്ടോ
ആഹ് ഇണ്ട് ഇണ്ട് കോയിനൊക്കെ അവനഷ്ട്ടാണ് അപ്പൊ വളർത്തിണ്ടാക്കും ഹി ഹിം അതിനനൊക്കെപറ്റി ചക്കി വാങ്ങി
അലെ അയിനൊന്നും ബുദ്ധിമുട്ടില്യാലേ ഉമ് ഞങ്ങക്ക് മാങ്ങക്കൊള്ളൂ ബുദ്ധിമുട്ട്ല്ലെ ചക്കൊക്കണ്ട്
അതൊക്കെ പിന്നെ കൊർണർലാണ് മ്മല ബാഗായതോണ്ട് പിന്നേ ഈ പാ എഹ് ഉണ്ടാവും ചെയ്യും നല്ല പോലെ ഇണ്ടാവും മ്മ സിൽവെങ്കിലും അപ്പർത്തുപ്പർത്തൊക്കെ ഉണ്ടാകും അതെ പോലെ മലര്ക്ക അതെ അതെ കു അങ്ങനെ
അങ്ങനെ ആ അങ്ങനൊക്കെ കിട്ടൊണ്ട് സുഖാണ് ഞങ്ങക്ക് അങ്ങനൊന്നും മങ്ങൊന്നും കിട്ടു ചില ചക്കേള് പിന്നെ ഇഷ്ടംപോലെ കിട്ടാൻ മാങ്ങപിന്ന അപ്പർത്തെ വീട്ട്ന്നൊക്കെ ഇങ്ങനെ കൊട്ന്നേരും അങ്ങനപ് ഇമ്
പ്പ ആയിക്ക
ആഹ നിങ്ങള് വെക്കേഷൽ എങ്ങൊക്കെ പോയിരുന്നു
ആ വെക്കേഷ എല്ല ഉട്ടി പോയി പോയി
ഉഹ
മ മമ്മി യ
ഉം ഹസ്ബന്റ് നാട്ടിലള്ള ആള്
ഏ
അപ്പന്റെ നാട്ടിലെല്ലാ
ന
ആഹ
അവിടക്ക് പോയിട്ടില്ല ഉ പെങ്ങാട്ട് തന്നപ്പോ പിന്നെ എല്ലാർക്കും താല്പര്യം ഊട്ടി പോവാാന്
ആഹ അങ്ങനെ ആ
കുടുംബക്കാരന്നെ ഉണ്ടാക്കണ്ട്
ആഹ അപ്പൊ അങ്ങനെ ഓ ഇല്ലല്ലർക്കും എസണ ഫാമിലിയ ഒക്കെ ആയി പോകുമ്പല്ലേ ആഹ അല്ല സൂര്യാസണതൊക്കെ
ആഹ എ
പിന്നെ എന്താ ആഹ് ഞങ്ങള്ൾ പക്കൊക്കെ ഉണ്ട് ഇപ്രാവശ്യം പോയിട്ടില്ലേ എടുക്ക് നീ ചൂടല്ലേ
മ ഉ ചൂട്ടത്തെ ഊങ്ങി പോയപ്പോ നല്ല ഓ ഇല്ല നലച്ചൂടും തണുപ്പ് വലിയ തണുപ്പൂട്ടീന്ന് പറഞ്ഞ തണു
അയില്ലല്ല ഇപ്പൊ ആഹ ഇപ്പൊ ആ തണുപ്പൊന്നുല്ല ഊട്ടി ചെന്നാൽ അതെ
ബുധനാഴ്ച പോയി പോന്നു
ആഹ്
കുട്ടികളൊക്കെ കൊണ്ടോവാൻ പറ്റിയേ
അതെ അതെ ആഹ് ഞങ്ങള് കഴിഞ്ഞല്ല അതിന്റെ മുന്നത്തെ കൊല്ലം പോയിനി
ഓ
ഉം അവിടൊക്കെ പോയി ഞങ്ങള് കാണും കരൊക്കെ പോയി കണ്ട് വന്നതാ അന്നും ഇല്ല തണ് പൊന്ന്ട്ടൊ ചെറിയൊരു തണുത്തന്നെയണോ
ചൂടല്ലേ അതാണ് ഓവറായിട്ട് ചൂടാണല്ലോ ഫുള്ള് ഓരോ വർഷം ചൂട് കൂടല്ലേ
കൂടാണ് ഒരു വർഷം കൂടി തന്നെയാണ് ഇപ്രാവശ്യം നോമ്പോകെ ആദ്യം കഴിഞ്ഞതൊണ്ട് അത്ര ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ലാസ്റ്റ് വെച്ചിട്ടുള്ള ബു ഇങ്ങോട്ട്‌ വന്ന് ആദ്യആദ്യം ഒന്നും ബുദ്ധിമുട്ടില്ലാതെ പോയന്നോ അതൊക്കെയാണ് വാണ്ടത് നിക്ക് ചൂട്ണ്ടായിന്നില്ല അവിടെ നോമ്പിനൊക്കെ ഉമ്
നോമ്പിനൊക്കെ നല്ല ചൂട് പറഞ്ഞാല് ഇവിടെ ഈ മലബാ
മലഭാഗം ആവുമ്പോ അധികം ചൂടുണ്ടാവും ആഹ് മലഭാഗങ്ങളിലൊക്കെ അധികം ചൂട പാറണ്ട് ചൂട് ആഹ്
ആഹ് അങ്ങനെ ഉണ്ടാവുമ്പോ നല്ല ചൂടാണ്
ചൂടാണ്
തണുപ്പായിനെ മഴ പെയ്തിട്ടങ്കിൽ നല്ല തണു പോണ് ഉമ് ആഹ് എപ്പ കെടക്കുവോ
നേരത്തേ കേടക്കൊന്നില്ല പത്തുമണിയൊക്കെ ആകും
ഉമ് ന്നക്യാണ്ട്
ഇവിടെണ്ട് പഠിക്കലൊക്കെഴിഞ്ഞപ്പോ എല്ലാരുംടെ ണ്ട് ഒരാള് പത്തിലാണ് ഒരാള് ഡിഗിരിക്ക് പഠിക്കുകയാണ് ഒരാള് ഏഴാം ക്ലാസ്സിലാണ് മൂന്നുട്യളാ രണ്ടാണും ഒരു പെണ്ണും
ആഹ്
ഉം ഇപ്പൊപഠിക്കല്ഴിഞ്ഓരോഭക്ഷണംകഴിക്കലൊക്കെകഴിഞ് അത് ഇഴഞ് കൊടുക്കാനൊക്കെ ഇങ്ങനെ നോക്കും
ആഹ്
ഉം നിങ്ങളെ കുട്ടികള് കെടന്നോ ഭക്ഷണം കഴിച്ചോ
ഇല്ല ഒരാളിപ്പോ മദ്രാസ വിട്ട് വന്നിട്ടേ ഒള്ളു
രാത്രി മദ്രസുണ്ടോ അവിടെ
ആഹ് ഇണ്ട്
ആഹ് ഞങ്ങള് ഇവിടൊന്നും രാത്രി മദ്രസ ഇല്ല
ഉം ആ രാവിലെ ആറ് മണിക്ക് ആറുമണി മുതൽ ഏഴര വരെ ഒര് ഏ അത പിന്നെ ഏഴര മുതൽ ഒമ്പതര വരെ
ആഹ് ഉണ്ട് ഞങ്ങൾക്കങ്ങനെള്ളു രണ്ടു നേരാ ബടെ ഇള്ളത് രാത്രി മദർസ ഇല്ല ഇപ്പവടെഅതൊക്കപ്പ നിർത്തിച്ച് ലേ അവിടൊന്നും നിർത്തിച്ചിട്ടുണ്ടാവില ല്ലേ
ഇല്ല ല്ല ഇവടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുംല്ലേ അതോണ്ട് പിന്നെ കൊയപ്പല്യതെ അങ്ങനെ പോണ്ട്
ആ ഇവിടെപ്പ ആ പ്രശ്നങ്ങളൊക്കെ വ പമന രാത്രി ഉണ്ടായിട്ടില്ല
ആഹ
ഇപ്പ ഒക്കെ പകലാണ്
ആ അപത് മുതൽ തുടങ്ങിയാല് എത്ര വരെ
ആ
ഉ
യാത്രയിലെ
ഇശാ ബാങ്കൊട്ത്ത് കൊറച്ച് യ്യുമ്പോ വിടും ഉ
എത്ര മണികാ കെടക്ക?
ഞങ്ങള് പത്ത് അല്ലെങ്കിൽ പത്തര ഏറിയ പത്തര പൈ നൊന്നണിആവുള്ള പ്പ വർത്തെ
ഉം ഞങ്ങളുംഅങ്ങൻതന്നെപത്ത് മണിയാകും എന്ത എന്തേലും പരിപാടി അങ്ങനെ അതിനെ അങ്ങനൊക്കെ നേരം പോഴക്കിക്കട്ടും ഒട്ടെടുക്കാൻ അല്ലാത്ത സമയങ്ങളിൽ ഇങ്ങനൊക്കെ പിന്നെന്താ നയിക്കോട്ടട്ടോ എന്നാ ശരി ആഹ നോക്കെ
യ